അ കേക്ക്‌ന്നു
ആ കേക്കുന്നുണ്ട് റേഞ്ച് ണ്ടോ
ആ റെയ്ഞ്ച് പ്പൊ ഉണ്ട് രണ്ടുസം മുന്നേ ഒ
ആഹ ആഹ് എടയ്ക്കങ്ങനാ എടയ്ക്ക് ഞാൻ കോളേജ് വർക്ക് ചെയ്യ്ന്നിടത്തും ഇത് തന്ന
അവടെ വൈഫൈ ഇല്ല പക്ഷെ എടക്ക് നമ്മള് ഹ് മെസ്സേജൊന്നും അയച്ചാലൊന്നും കിട്ടത്തോന്നൂല്ല മലേടെ മോളിലൊക്കെ ആയോണ്ടേ അതുകൊണ്ട്
അത് ഈ സാധാരണ ഉന്നും പൊറത്താണല്ലോ ടവർ ഉള്ളതും കിട്ടണ്ടതും
ആന്ന് ചെല സമയം കിട്ടത്തേ ഇല്ല അതീ നെറ്റ്വർക്ക് ഇഷ്യൂ ആയതോണ്ടായിരിക്കാം
വ എങ്ങനെയുണ്ട് കോളേജി അധ്യാപകരൊക്കെ ഉണ്ടോ വാർ കൊറവാ
ഇപ്പം കൊറവാ ഇല്ലേ പിള്ളേര്കളെല്ലാം എ യൂറോപ്യൻ കൺട്രീസിലും നേഴ്സിങ്ങിനും ഒക്കെ അല്ലെ പോന്നത്
ആ അത് തീര കൊർച്ച് ഇത് ആക്കിയില്ലേ എല്ലാർക്കും പറ്റത്തില്ലന്നങ്ങണ്ടൊക്കെ കൊറച്ച്
ആ കൊറച്ചാക്കിട്ടുണ്ട് എന്നാലും പിള്ളേരെല്ലാം നേഴ്സിങ്ങിനാ പോന്നത്
ആ അതുകൊണ്ട് എല്ലാരും ആ ഡിഗ്രി വേണ്ട
ഡിഗ്രി വേണ്ട ആർക്കും വേണ്ട
ആ കോളേജിന്റെ ഞാൻ കണ്ടു ഡിഗ്രിക്ക് അധ്യാപകർക്ക് ജോലി ക്കില്ലെന്നോ ഉള്ളാരില്ലെന്നോ
അ ആന്നേ ഏത് കോളേജില് പ്പൊ ഏതാന്നേലും ഏത് കോളേജിലാന്നേലും ആ പിള്ളേരില്ല അതുപോലെ ഏ ടീച്ചർമാർക്കും എല്ലാം പ്രശ്നമാണ് അപ്പഴ് എ ല്ല ഇപ്പ നമ്മള് അങ്ങോട്ടൊക്കെ പോകുമ്പോ പോളിടെക്നിക് കോളേജുകളും അവിടൊക്കെ അഡ്മിഷന് ശെരി ക്ക് പിള്ളേരാ ഇപ്പൊ ആമ്പിള്ളാന്നേലും നഴ്സിങ്ങിനാന്നല്ലോ പോന്നത്
ആഹ്
പ്പേറണം എല്ലാർക്കും ഒടനെ എറങ്ങി കഴിഞ്ഞാ അങ്ങ് ജോലി കിട്ടണം ന്നുളള ഒരു ചിന്ത അല്ലെ ടി ഡിഗ്രിെ ക്കെ കഴിഞ്ഞാലും പിന്നേം പഠിക്കണം എന്നാലല്ലേ ജോലി കിട്ടത്തൊള്ളു
കോഴ്സ് വേറെ ഇപ്പം പുതിയ കോഴ്സ് കോഴ്സ് എറങ്ങിയപ്പോ എല്ലാരും അതിന്റെ പൊ
അതിലോട്ടായാന്നാന്ന് ഈ ആറു മാസത്തെ കോഴ്സുകളൊക്കെ ഒണ്ടല്ലോ ഇഷ്ടം പോലെ അതിന ക്കെ അങ്ങോട്ട് പഠിച്ചെറങ്ങിയ ഒടനെ ഏതേലും പ്രൈവറ്റ് കമ്പനികളിൽ ജോലി കിട്ടും എക്സ്പീരിയൻസാകും അപ്പോഴത്തേന് ഇവർ ക്ക്‌ വേറെ പല രാജ്യങ്ങളിലും ഗൾഫിലും എല്ലാം അങ്ങ് ജോലി കിട്ടും ല്ല ഷമ്പളും കിട്ടും എല്ലാം എല്ലാരും എല്ലാരും അതാ നോക്കുന്നത് ഇപ്പം മറ്റേത് പഠിച്ചാ തന്നെ ഡിഗ്രിയൊക്കെ ഇട്ത്താ തന്നെ നമ്മള് പി എസ്സി ക്ക് പിന്നെ ഇരുന്ന് കുത്തിയിരുന്ന് പഠിക്കണം പിന്നെ അത് ന്റെ റാങ്ക് ലിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കണം കൊറെ പേർക്ക് ജോലി കിട്ടത്തില്ല
ആ അ അതിന്റെ കൂടെ പ്രിലിമിനറി ഉണ്ടാക്കി
പ്പൊ പിന്നെ മെയിനകത്ത് കേറണം ചെലോർക്കൊക്കെ ഒന്നാമത്തെ ഇതി കിട്ട്യാ തന്നെ ഏ ജോലി കിട്ടത്തില്ലല്ലോ ലിസ് റ്റ്ല് ഒന്നാമതായ തന്നെ
ഇന്നലെ തന്നെ ഒരു എ ടി എസ് വന്നു പിയൂണ് വാച്ച് മാനാണെന്ന് തോന്നുന്നു അപ്പൊ ഞാൻ കൊച്ചിനൊന്ന് നോക്കി കൊച്ച്നെ നോക്കി പ്പ നമ്മക്കറിയാവുന്ന ആകെ പാടെ നാപ്പതെങ്ങാണ്ടേള്ളു പക്ഷെ പുള്ളാരാരാണ്ട് കമന്റ് ഇട്ടേ ക്ക്‌ന്നത് കണ്ട് തൊണ്ണൂറ്റേഴ് മാർക്ക് കിട്ടിന്നൊക്കെ
ഉയ്യോ ആ ഒത് പിള്ളേര് പറയുന്ന കേക്കാം അപ്പം എല്ലാ പിള്ളേർക്കും പൊറത്തു പോണോന്ന് അപ്പം നമ്മള് ചോദിക്കും എന്തു നിങ്ങള് ഇങ്ങനെ പൊറത്ത് പോവാൻ താല്പര്യംന്ന് ചോദി ക്കുമ്പ പറയും അത് അവടന്നെ നമ്മടെ അടുത്ത് ആരും ചോദിക്കത്തില്ലല്ലോ ജോലി എന്ത് ജോലി എന്ത ന്തുവാ ആഹ്‌ പ്പോ നമ്മള് അവടാ ആഹ് ഇവടാരും ചോയിക്കത്തില്ല ഇവടെ ആന്നേല് വെറുതെ നി ക്കുമ്പോഴല്യോ എല്ലാരും ചോദിക്കുന്നെ ജോലി എന്തോ ജോലി എന്തുവാന്ന് ചോയിച്ചോണ്ടിരിക്കുന്നത് അതിനെ അപ്പോ ഏയ് അവടെ ചെന്നാ എന്ത് ചെയ്യുന്നത് അവടെ വയ്യാത്തവരെക്കെ നോക്കുവോ ഹോം നേഴ്സിങ്ങോ അല്ലെങ്കില് അവടെ ക്ലീനിങ്ങോ അങ്ങനൊള്ളെ എന്ത് ജോലിയാണേലും അങ്ങ് ചെയ്യും.
നേഴ്‌സുന്ന് പറഞ്ഞ് പോകുന്നതെല്ലാം ഡേക്കേറില് അവരെ നോക്കാനാ
നോക്കാനാ സാലറി നമ്മടെ അവടൊരു പയ്യൻ അവൻ അവർടെ അച്ഛൻ പണ്ട് ഭയങ്കര കുടിയാരുന്ന് മൂന്ന് മക്കളാ അപ്പം ഒന്നുവില്ല അവരുടെ അമ്മ ഈഹ് ഏഹ് പിന്നെ ബേക്കറി ഐറ്റംസെക്കെ ഒണ്ടാക്കിയൊക്കെ വിറ്റൊക്കെയാര്ന്ന് ഇങ്ങനെ ജീവിച്ചോണ്ടിരുന്നത് അവര്ടെ അച്ഛൻ ഓ ട്ടോ ഓടിക്കുവാരുന്നു അപ്പോഴ് ഏഹ് അങ്ങനെ ഭയങ്കര അടിം ബഹളൊക്കെ ആരുന്ന് അപ്പഴാ ഈഹ് ഇവരടെ അനിയത്തി കാനടെലോണ്ട് അങ്ങനെ എന്തോ ചെയ്ത് ഈ മൂത്ത മോളയങ്ങ് കൊണ്ടുപോയി അവടെ പോയി പഠിപ്പിച്ച അവളങ്ങ് രക്ഷപ്പെട്ട് ക്രിസ്ത്യൻസാ അപ്പഴത്തെന് ആങ്ങളയെ കൊണ്ടുപോയി ആങ്ങളേം ഏഹ് ആങ്ങളക്കിപ്പോ അവടെ ജോലിന്ന് പറഞ്ഞ ഈ ഒരു വയസ്സായ സ്ത്രീയെ നോക്കുവാ കാനടെല് അവൻ കല്യാണോം കഴി ച്ച് അവരിപ്പ നല്ല സെറ്റപ്പ് വീടൊക്കെ വെച്ചു അനിയത്തിയെ ഇപ്പം മറ്റേ ഒക്യുപേഷൻ തെറാപ്പിയെക്കെ ഇല്ലേ ഫിസിയോതെറാപ്പി പോലെ ബിഹേവിയറ് അങ്ങനെള്ള തെറാ പ്പി പഠിപ്പിച്ച് അവക്ക് അവള് നല്ല സെറ്റിൽടായി ഇപ്പം ചേട്ടത്തിം കല്യാണം കഴിച്ച് അവര് മൊത്തത്തിസെറ്റ് അപ്പോ അമ്മ എടക്കെടക്ക് ഇപ്പം കാനടെലൊക്കെയാ. ആഹ് അച്ഛൻ മരിച്ചു പോയി കുടിച്ചു കുടിച്ചക്കെ അപ്പം അവര് നോക്കുമ്പം ജോലി എന്തുവാന്നല്ലല്ലോ അവടെ ഇപ്പം ഏഹ് വയസ്സായ ഒരാളെ നോക്കിയാലും നല്ല ശമ്പളം കിട്ടുന്നു അവര് വല്ലപ്പോഴും നാട്ടി വരുമ്പോ അവരുടെ റെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാ എല്ലാരുടെ മുന്നി നല്ല റെ പ്യുട്ടേഷനാ.
വല്യളാ അതാ
ഒരാള് രക്ഷപ്പെട്ടാ ബാക്കിയുള്ളവരും കൂടെ അവര് രക്ഷപ്പെടുത്തും എന്നുള്ളതാ
അവര് രക്ഷപ്പെടുത്തും അവര് രക്ഷപ്പെടുത്തും നമ്മളിവടെ തിരിച്ചാ അതുവല്ല നമ്മള് വെറുതെ നടന്നാ തന്നെ നമ്മള് എങ്ങനാ ഇവടെ ജോലി എന്ത് ഇവടുത്തെ ശമ്പളം തന്നെ അറിയാലോ
ആഹ്
എന്തോ ശമ്പളം കിട്ടും ഉം പത്തന്നെ കിട്ടത് അതും ചെലവോ അതിനേക്കായില്ലെ
അവടെ കഷ്ടപ്പാട് ഒണ്ടങ്കിലും ശമ്പളം അതിനെക്കാട്ട് എരട്ടിയാ
എരട്ടി കിട്ടും ശമ്പളം കിട്ടും അത് വല്ല ഇവടെ തന്നെ നമ്മളിപ്പോ ഒരു പതിനയ്യായിരം രൂപ കിട്ടിയാ തന്നെ ആഹ് പിന്നെ പെട്രോൾ അടിക്കാനും ഗ്യാസും വീട്ടിലെ എല്ലാ ചെലവും എല്ലാം കഴിയുമ്പഴ ത്തെന് എന്തോവോണ്ട് ഒന്നുവില്ല രണ്ട് ആഹ് ആഹ് അയിന്റെടക്ക് അങ്ങനെ കൊറെ വരുതില്ലല്ലോ അപ്പം അയിന്റെടക്ക് ഈ ചെലവിന്റെ എടയ്ക്ക് എന്തോ ആവും എല്ലാം കടവാവത്തല്ലേള്ളൂ രണ്ടു പേർക്ക് ജോലിയൊണ്ടേ തന്നെ ജീവിക്കാൻ പറ്റത്തില്ല.
ആഹ് ഇപ്പ അവടെ ടാക്സ് ഇച്ചിരി പിടിക്കോന്ന് തോന്ന് ടാക്സ് കഴിഞ്ഞിട്ടല്ല കട്ടിംഗ്
പിടിക്ക പിന്നെ എല്ലാത്തിനു ഇച്ചിരി ഇതാന്ന്തോന്ന്ന്ന് വില കൂടുതലൊക്കണ് തോന്നു എല്ലാത്തിനും നമ്മളെ അപേക്ഷിച്ച്
അന്ന് തിരിച്ച് അവിടെ ആന്നന്ന് എങ്കിലും കാണിക്ക
ആ ഹ്ആഡംബരമൊക്കെ കാണിക്ക അവിടെ ആണെന്നും എല്ലാവർക്കും ഇപ്പൊ അങ്ങനെ ഒരു മൈൻറ് സെറ്റ് ഇപ്പോഴത്തെ പുതിയ പിള്ളേർക്കെ അങ്ങനെ പുറത്ത് പോണം പുറത്ത് പോണം പുറത്ത്പോണം ഒരു മൈന്റ് സെറ്റാ
നമ്മടെ സമയത്തി ഞാന് ഞാനാണെ ബോധപോലും ഇല്ല.
അതാ ഡിഗ്രി ആ പിള്ളർക്കൊന്നും പ്ല്സ് ടു കഴിയുമ്പോഴേ നമുക്ക് വേറൊരു സ്ഥലത്ത് ഹോസ്റ്റലിൽ പോയി നൽക്കാൻ തന്നെ പേടിയ അവർക്കൊക്കെ വേറൊരു സംസ്ഥാനത്തോ വേറൊരു രാജത്ത് പോയി നിക്ക ഒരു പേടി ഇല്ല.
ഞാനിഎപ്പോഴും ആലോചിക്കും നമ്മളൊക്കെ കാനഡ ഒറ്റക്ക് പോയി അവിടെ പോയിട്ട് എന്തയ്യും സംസാരിക്കാനും അറയ ത്തില്ല പേടിയാച്ച് പൊടിയും കൂട്ടിയിട്ടവിടെഇരിക്കും
കോളേജിൽ അഡ്മിഷന് പ്ലസ് ടുവിനൊക്കെ കഴിഞ്ഞാൽ നമ്മൾ ആണെ അടുത്ത കോളേജ് ഏതാ നോക്കും ദൂരെയാണേൽ കിട്ടിയ വേണ്ടന്ന് പറഞ്ഞ് നിക്കും ഇവർക്കൊക്കെ ഇപ്പം ദൂരെ മതി ഇപ്പൊ എല്ലാരും പോന്നത് മാറിമാനേഴ്സും അവിടെ ഇവിടെയൊക്കെയാ പോകുന്നത്
നിന്ന് പഠിക്കാന ഹോസ്റ്റലിലും ആണ്
അതുപോലെ എറണാകുളത്തും പോവാ അവിടെ അങ്ങ് പോയി അ അവരൊക്കെ ആറു മാസത്തെരെ കോഴസ് ചെയ്യ അവർക്കൊക്കെ അവിടെ അടിച്ച്പൊളിച്ചങ്ങ് ജീവിക്കുവ ഇപ്പൊ നമ്മള് നമ്മുടെയൊക്കെ കാലത്ത്ന്ന് പറഞ്ഞാൽ നമുക്ക് ഒക്കത്തില്ലല്ലോ അങ്ങോട്ട്
നമുക്ക് ആകപ്പാടെ അന്നന്ന് പറഞ്ഞാ കൊറച്ച് ഡിഗ്രികളുണ്ട്
ആഹ് അതാ നമ്മള അടുത്തുള്ള ഏതാണോ കോളേജ് അവിടെ പോവും അവിടെ പഠിക്കും. ആ ഹ്എല്ലാ അടുത്തടുത്ത് എല്ലാം അടുത്തടുത്താ നോക്കുന്ന
അല്ല ഇവിടെ പറഞ്ഞ് വേണ്ട ദൂരൊന്നും പോണ്ട അകഴിഞ്ഞ്
അത് ദൂരം പോണ്ട ആ വീട്ടുകാര് സമ്മയിക്കത്തില്ല നമ്മള് നമ്മുക്കും അങ്ങനെ ഒരു മൈന്റ് സെറ്റാ
ഇല്ല നമ്മളും അങ്ങനെ ഇവിടെങ്ങണ കയിഞ്ഞു പിടിക്കണ
ഇപ്പം തന്നെ നമുക്ക് എവിടെങ്കലും പോകുമ്പോ ആലോചിക്ക അയ്യോ ഹ തന്നെ പോയി നിൽക്കണോ എന്ന് ചിന്തി ക്കുംആ അവർക്കൊക്കെ ഇങ്ങ് അവർക്ക് ഇങ്ങന ഒരു മൈൻഡ് സെറ്റാ എങ്ങനെ അങ്ങ് ദൂരെ പോണം അവർക്ക് അങ്ങനെ അമ്മയ
ക്ലച്ച് പിടിച്ച് വന്നെങ്കിൽ പിന്നെ മനസ്സിലാവും
ആഹ് വരും ആന്നന്നന്നന്ന് അവർക്കൊക്കെ അങ്ങനെ ഒരു മൈൻഡ് സെറ്റാ ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ മാറ്റങ്ങളായിരിക്കും ഓരോ കാലത്ത് ഓരോ മാറ്റം ഇല്ലയ പിള്ളേർക്കെ
ആ അല്ലേ പിന്നെ നമ്മുക്കൊരു ജോലി കിട്ടിയാലെ നമ്മുക്ക് അതേപോലെ സെ
അല്ല ഇപ്പം ഗവൺമെന്റ് ജോലി ഉള്ളവരും എന്തോ ചെയ്യവാ ആ ലീവ് എടുത്ത്ങ്ങ് പോവവാ ഇപ്പൊ നമുക്ക്റിയാവുന്ന ഒരു അവര് വില്ലേജ് ഓഫീസിലാ അപ്പം ആ വൈഫിന് ജോലി പിന്നെ ഡെന്റിസ്റ്റാ അപ്പം സ്വന്തമായി ക്ലീനിക് ഇട്ട് അവരെന്തോ ഇതിപ്പം ലീവ് എടുത്ത് അങ്ങ് പോയി
ആറുമാസം ലീവ് ഉണ്ടല്ലോ അവർക്ക് ശമ്പളത്തോട് കൂടിയള്ളല്ലേ
ങ്ങാട്ട് ലീവ് എടുത്തങ് പോവാ അവരങ്ങ് കാനഡയിൽ പോയി ആഹ ശമ്പളം കിട്ടത്തില്ല അവർക്ക് അങ്ങ് അവര് രണ്ടു പേരോടെ അങ്ങ് പോകും പോയി
ആഹ് ആറ് മാസത്തിനേ ഉള്ളോ ശമ്പളം കിട്ടുന്നെ
ശമ്പളം കിട്ടത്തുള്ളൂ അല്ലാതെ ശമ്പം കിട്ടത്തില്ല ഇവരങ്ങ് പോയി ഇവര് ഇനിയിപ്പോ അവിടെങ് സെ അതു അല്ല അവിടെക്കെ പോയാ പിന്നെ അവിടെ സെ റ്റിൽഡ് ആകത്തല്ലേ ഉള്ളൂ
ആ അഞ്ച് വർശത്തേക്ക് വേറെ ആളെ അവിടെ എടുക്കത്തില്ലേ
എടുക്കും എടുക്കും അതാ ഈ ടെമ്പറി ആയിട്ട്ക്കെ എടുക്കുന്ന ആൾക്കാരെ ഈ ഇവിടന്നൊക്കെ വിളിക്കത്ത എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്ന്നൊക്കെ നമ്മൾ എറങ്ങിക്കൊടുക്കണം അല്ലെങ്കി വേറൊരിടത്തുന്ന് എന്തോ ചെയ്യോ ട്രാൻസ്ഫർ ആയി വരുത്തില്ലയോ അപ്പ ഇത് ഈ വേക്കൻസി അങ്ങ് ഫില്ലാവും അപ്പം വരുന്ന അവടെ ഫില്ലായി കിടക്കത്തില്ല. അപ്പ അവിടുത്തെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്ന്ന് അവിടോട്ട് ആളിനെ ഫില്ലേയ്യും അങ്ങനെ ഇപ്പൊ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന് ശരിക്കും ആളിനെ വിളിക്കുന്നുണ്ട്
അത് ഇല്ലയ
അയ്യോ ഇപ്പൊ ശരിക്ക് പുതുക്കിയായിരുന്നോ
ആഹ് പുതുക്കെ കട്ടു ഈയിടയ്ക്ക് കട്ടു
ആണോ അപ്പൊ ഇപ്പോ അമ്മ ആ ന്നൊ ഇപ്പൊ എല്ലാരും വിളിക്കുന്നുണ്ട് നമുക്കറിയാവുന്ന ഒരു ഇത് ന പോസ്റ്റ് വഴിയാതോന്ന
അത് പോസ്റ്റൽ വഴി എന്റരു കൂട്ടുകാരിക്കക്കെ കിട്ടിയെനി
ആഹ് ഇപ്പൊ ഇപ്പൊ ഇഷ്ടം പോലോവർക്ക് കിട്ടുന്നുണ്ട് ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിന്റെ അനിയത്തി അവള് മയൂരി കൊല്ലം മയൂരിൽ വർ.. ഇബാളിപ്പോ അപ്പ അവിടുന്ന് ഇറങ്ങി ഇറങ്ങിയപ്പോ അവള് എംകോം കഴിഞ്ഞിയാ അപ്പൊ അവളെ ഇപ്പം വിളിച്ചേക്കുന്നത് റ്റ ലാബിന്റെ ജോലിക്കാ വിളി ചെകുന്നത് അപ്പൊ അതിന്റെ ട്രെയിനിങ് കൊടുത്ത്‌ ത്തെക്കും മൂന്ന് മാസത്തിനും
നമ്മക്കൊരുണ്ട് എന്താ വരാതെ
അത നമുക്കൊന്നും ഒന്നും വരുന്നേ ഇല്ല
അതന്തു വാ അതിനോട് ചോദിക്കണേ സീനിയോർട്ടിസിസ്റ്റ് വല്ലം പോയി അവിടെ പോയി നോക്കിയാരുന്നൊ
ആഹ് ചോയ്ക്ക ഇപ്പൊ അതുപോലെ എന്റെ ഒരു ഫ്രണ്ടിന്റെ ചേച്ചിക്കും ഇതുപോലെ അവര് വയസ്സ് പ്രായം ഒത്തിരിയായി ത്ത് നാപ്പത്തഞ്ചായി അവർക്കും ഇതുപോലെ ഇപ്പം വിളിച്ചേക്കുന്ന് അവരാണെങ്കി പണ്ട്.. തേ ഡിഗ്രി മാത്ര ഡിഗ്രി അല്ല പ്ലസ്റ്റു പ്ലസ്റ്റു അല്ല പ്രീ ഡിഗ്രി അവരെ സർട്ടിഫിക്കറ്റ് പോലും ഇപ്പോ സർട്ടിഫിക്കറ്റ് കണ്ടു പിടിക്കാ നടക്ക ഇവനൊന്ന് വിളിച്ചോണ്ട്
ആ ടെമ്പററി ആയിട്ടില്ലേ എത്ര നാളത്തേക്കാ
ആറു മാസത്തേന് ടെെമ്പറി ആയിട്ടാണ് വിളിക്കുന്നത് ആറ് മാസം ആറു മാസ തന്നെ ഇവരെ വിളിക്കത്തൂ എംപ്ളൊയ്മെന്ന്റെ ചെലപ്പോ അവിടെ വേക്കൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ പി പിന്ന വീണ്ടും വീണ്ടും അവരെ തന്നെ അങ്ങ് വിളിക്കും
വിളി ആരും വരുന്നില്ലെങ്കിൽ
ആരും വരുന്നില്ലെങ്കി അവിടെ തന്നെ അങ്ങ് നിലനിർത്തി പോകും അങ്ങനെ ആ ഇപ്പൊ ഇഷ്ടം പോലെ അങ്ങനെ വിളിക്കുന്നുണ്ട് ഓരോരുത്തരുടെ ഭാഗ്യം അല്ലയോ
ഇയ്യോട്ടിയ പിന്നോട്ടിടന്ന ഒന്ന് തിരക്കണേ
ആഹ് തെരക്കാം തെരക്കാം അപ്പൊ ഇത് ശരി ശരി
ആഹ്